ആ ഹലോ ആഹ കേക്കണ്ട് ഞാന അത അവിടെങ്ങനെ ഇരിക്കയ
ഏർ വെറുത്തെ എങ്ങനെ ഇരിക്കാ
ഏയ് ആ വിടെ വെറുതിരിക്കാടാ
എന്താ സൗണ്ട്ക്കണ
നല്ല സൗണ്ട് ഒക്കണ്ടാവോ
എക്കണോ ആഹ അരു സൗണ്ട് ഒന്നും നല്ല സൗണ്ട് ഒന്നുമില്ല ആ ചെറുതായിട്ട ഇങ്ങനെ കേൾക്കണള്ളോ
ആഹ അത് അമ്പലത്തിന് പാട്ട് വെച്ചില്ലേ ഞാതിനന് മുന്നേ വിളിക്കണ വെച്ചിട്ടായിർന്നു
ആഹ ആഹ
പിന്നെ പിന്നെ പാട്ട ള കേക്കില്ല ഞാൻ മുന്നി ഇങ്ങനെ വിളിച്ചപ്പോ കേക്ക്ണ്ടായിന്നുന്ന് പറഞ്ഞ നീ കൊഴപ്പൊന്നും ഇണ്ടായില്ല അതന്ന് വെക്കൂ രാവിലെയും അതുപോലെ രാത്രി ഒരു ആറു മണി ഒരു അഞ്ച മണി ടു ആറു മണി വരെ വെക്കാറുണ്ട്
ആഹ
അങ്ങനെ ഞങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ അമ്പലത്തിന്റെ അടുത്ത്ങ്ങനെ പോയിരിക്കാറുണ്ട് ഇവിടെ അമ്പലം അടുത്താണ
ആഹ
ഇങ്ങനെ വലിയൊരു ആലക്കണ്ട് അതിന്റെ മുകളിൽ പോയിരുന്നിട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നല്ലൊരു സുഖമാണ് എന്താ പണ്ടിങ്ങനെ പറഞ്ഞായിരുന്നലോ പണ്ടത്തെ മുത്തശ്ശന്മാരൊക്കെ ആലിന്റെ ചൂട്ടിലും വലിയ വലിയ മരത്തിന്റെ ചൂടിലൊക്കെ പോയിരിക്കും മറ്റേ ഓക്സിജൻ ലഭിക്കാരിക്കൊക്കെ
ആ ഹഹ
ആ അതേപോലെ ഞങ്ങെരിക്ക അവിടെങ്ങനെ കു അച്ചന്മാരിങ്ങനെൊരിക്കാറുണ്ട് അൊ ഞങ്ങ എ
ഇവിടെുണ്ട് എന്താ അമ്പലത്തിന്റെ അവിടെ ഒരു ഇത് പാറടോ
അതെ
ആഹ വാണിമ്പലം പാറാറി ആഹ അവിടെ അമ്പലം ഉണ്ട് അ മ്പലത്തിക്ക അങ്ങനെ പ്രവേശിക്കാൻ പറ്റൂല അന്യമതക്കാര് പാറമ്മക്ക് പോയി അവിടെ ങ്ങനെ ഇരിക്ക വൈകുന്നേരൊക്കെ ആയാ നല്ല കാറ്റാണ്
ന്ത അ
അങ്ങനെ ഇത്ര രസം
മറ്റേ ഞാനേ ഡോക്ടറെ അടുത്തേക്ക് പോയിണ്ടായിർന്നേ ആഹ അപ്പൊ അമ്മ ചോദിക്കൻ എന്താ പറഞ്ഞുന്ന് അതാണ് അടുക്കറ സൗണ്ട് ഇളക്ക കടെ മ് എങ്ങനെ അവടെപ് ഗവൺമെന്റ് ഹോസ്പിറ്റലിക്കാ അതോ പ്രൈവറ്റ് ഹോസ്പിറ്റലിക്കാ പൂവാറ്
അത് അസുഖത്തിനൻസര്ച്ച് സാധാരണ പനി, ജദോഷം ആഹ് അങ്ങനത്തതെക്കേണ് ന്ന്ണ്ടെങ്കില്
ഗവൺമെന്റിക്ക് പോകുലേ ആഹ് കൊറച്ച് സീരിയസൊക്കേണെങ്കില് പ്രൈവറ്റ് ആയിറ്റ് പോകുല്ലേ. ആഹ് ഞ ങ്ങളും അങ്ങനെക്കത്തന്നെ അല്ലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കൈഞ്ഞാ ഓല് വൽ കാര്യായിറ്റ് നോക്കണില്ല ബുദ്ധിമുട്ടൊക്കെ തോന്നാച്ചെങ്കി പറേണ പോലെ നമ്മള് അത്ര റിസ്ക്കെട്ക്കാം വെയ്യാച്ച്ട്ട് വേഗം പ്രൈവറ്റ്ക്ക് പോവന്നേ ചെയ്യാ
ആഹ് നമ്മക്ക് അസുഖത്തിനൻസരിച്ചിങ്ങനെ ചെലത് പനി, ജലദോഷൊക്കാവുമ്പളേ സാധാരണ അവടെ പോയ്‌ങ്ങാണ്ട്
മ് ഇപ്പ പിന്നെ ഗവൺമെന്റ് ഹോസ് പിറ്റലും കൊർച്ചൊക്കെ നല്ല ഇതായിട്ട് വര്ണ് ണ്ട്. കാരണം പണ്ടത്തെ അത്തത്ര ങ്ങട് വല്ലാണ്ട് ലാഗാക്ക്ണില്ല. പെട്ടെന്ന് പെട്ടന്ന് പെട്ടന്നന്നെ കാര്ങ്ങളൊക്കെ ചെട് പ്ട്ന്നനെ കഴിക്ക്ണ് ണ്ട്ട്ടോ നല്ല രീതിൽ തന്നെ പോണ് ണ്ട്. ഇപ്പൊ ആഹ് ആദ്യത്തെ പോലെന്നല്ല ഇപ്പൊ ഇവടെ അട് ത്ത്ള്ള ഹോസ്പിറ്റൽ അത്ര പോരട്ടോ. പക്ഷെ വടെ ജില്ലാശ് പത്രീ പോയി കഴിഞ്ഞാ നല്ല നല്ല അടിപൊള്യായിറ്റ് നോക്ക്ണ് ണ്ട്. ഞങ്ങള് ത്പോലെ പ് പ്രൈവറ്റ് ആയിറ്റ് കുട്ടിക്കേയ് ചെർപ്പത്തിലൊര് മൂന്ന് വെയസിലിങ്ങനെ ന്യുമോണിയ വന്ന്ണ്ടാർന്നു അപ്പ ഞങ്ങള് പെട്ടെന്ന് ഫിക്സ് പോലക്കെ വന്നേയ് അപ്പ ഞങ്ങള് പ്രൈവറ്റിലേക്കാണ് വേഗം കൊണ്ട് പോയത് കേക്കൺല്ലേടാ
ആഹ് കേക്ക്ണ്ട്
അപ്പോ അവടെ അവര് ചെന്നപ്പോ ആഹ് അഡ്മിറ്റാക്കാൻ പറഞ്ഞിട്ട് പത്ത് ദുവസൊക്കെ കടന്നൂട്ടോ അന്ന്. പിന്നെ ഇൻഷുറൻസ് ണ്ടാർന്നു ആരോഗ്യ ഇൻഷുൻസ് ണ്ടല്ലോ
ആഹ് ആഹ്
ക്ലെമീത്ട്ട് അതങ്ങനെ പോയി. പിന്നെ പിറ്റത്തെ കൊർ ച്ചൂസം കഴിഞ്ഞപ്പോ വീണ്ടും ഇത്പോലെ പനീം ചൊമീം ചുമയും വന്നൂട്ടോ അപ്പവര് പിന്നീം കൊൺ അപ്പോ അഡ്മിറ്റീയണം പറഞ്ഞു അപ്പ അന്ന് പറഞ്ഞത്രാ കോഴപ്പണ്ടായില്ല ന്നാലും നമ്മള് മുന്നെങ്ങനെ ണ്ടായതല്ലേച്ച്ട്ട് വേം കൊണ്ടോയതാണ് അപ്പം അവര് അങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങള് നേരെ ഗവൺമെന്റിലുങ്കൂടി ഒന്ന്‌ കൊണ്ടോയ് കാണിച്ച് ങ്ങനെ അഡ്മിറ്റാക്കണം പറീണ് ണ്ട്. അപ്പവടെ ചെയ്യാം പറ്റോന്ന് ചോയ്ക്കാം വേണ്ടീറ്റ് പോയതാണ്. അപ്പം അവര് പറഞ്ഞു ഇത് ആന്റിബയോട്ടിക്ക് കൊട്ത്താമാറാവുന്നുള്ളു. പറഞ് അവരോ ഒരാഴ്ച്ചത്തേക്ക് മരുന്ന് തന്നപ്പോഴത്തേ ട്ടിക്ക് മാറി അപ്പം അത് ന്ന് പറഞ്ഞ ആഹ് അപ്പക്കാകെ അന്ന് മുതലാണിക്കീ പ്രൈവറ്റിനോടൊരിത് തോന്നീത്. കാരണം അത് മാസം അവസാനാണ്ടാർന്നതെയ്. അവര്ക്ക്ങ്ങനെ ടാർഗറ്റ്ണ്ട് ഇത്രാൾക്കാരേനെ അഡ് മിറ്റീയ്യണം ഇങ്ങനെ വേണന്നൊക്കെയ്. അപ്പക്കാകെ ഒര് വിശ്വാസ ക്കൊറവായി അവരോട് അയ്ന് ശേഷം ഞാൻ ഗവൺമെന്റി ലെന്നേ കുട്ടീനെ കാണിക്കാറ്.
ടൂറൊക്കെ പോവോ?
ആഹ് ഞങ്ങള് ഇപ്രാശ്യം അങ്ങനെ പോയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം മറ്റേ മ് നമ്മടെ ന്യൂയർന്റെ അന്ന് ഇങ്ങട് പോയീണ്ടാര്ന്നു ഊട്ടീക്ക്
ഏ
അത് ഞാൻ നാട്ട്ന്നാ പോയീണ്ടായത്
ഊട്ടീല് എന്താ അത് ല്ലെ ടൈമിലാണോ ഫ്ലവർഷോന്റെ?
അല്ല ആ സമയത്തല്ല അത് ഏപ്രിലല്ലേ ഇണ്ടാവ്വാ
ആഹ് ഇങ്ങളെന്നാ പോയീനെ
ഞങ്ങള് ന്യൂയർന്റെ അന്ന് ജെന് വരീല്.
ആഹ്
അപ്പ അവരിങ്ങനെ പറഞ്ട്ടോ ഞങ്ങള് മറ്റേ ബൊട്ടാനിക്കൽ ഗാർഡൻണ്ടല്ലോ അവ്ടക്ക് പോയ പ്പ അവര് പർഞ്ഞു ഫ്ലവർഷോടെ ടൈമിലോക്കെ വെരാണെങ്കില് നല്ല രസാണ് കാണാന് ന്നോക്കെ പർഞ്
ആ ആഹ് ഇപ്പോള ഉറപ്പ അങ്ങനെ പറയുന്നേ എല്ലാവരും നല്ല രസമാണ് കാണുന്നത് ഞങ്ങളും തന്നെ ഞാൻ രണ്ടു പ്രാവശ്യ ഇപ്പ പോയത് രണ്ടും ഫ്ലവർ ോന്റെ അല്ലാത്ത ടൈമില്ല
അതെ ഫ്ലവർ ഷോയ്ക്ക് നല്ല ഭംഗിയ കാരണം ആട്ട എല്ലാ ഭാഗത്തും നല്ല ഫ്ലവർ ഒക്കെ വെച്ചിട്ട് ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വക്കൊക്കെ പറഞ്ഞിട്ടു
അണ്ട് ഇങ്ങനെ രൂപം ഫോണിലൊക്കെ കണ്ട
ആഹ് ഞാനും കണ്ടിട്ടിണ്ട്ിട്ടോ പക്ഷെ ഞിക്ക അറിയണ്ടായില്ല അത് അവിടെന്ന്
ആഹ അവിടെയും പിന്നെ വേറെ വിടിയോന്നും കൂടി ഉണ്ടോന്നണ്ട്
ആഹ് വേറെ ഉണ്ട് തോന്നണുന്നു അങ്ങനെ കൊറെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടാ അവിടെ
ആ
പോയി വന്നതിന് ശേഷാണ് ഇങ്ങനെ പറയുന്ന കേട്ട ട്ട അവിടെണ് ആകെ അത്ഭുതായി ആഹാ അവിടെ നമ്മളിപ്പോ പോയി വ ന്ന് തോന്നി അ നമ്മള് പോം ആ പോവുമ്പോ അവര് പട്ടാണി ക്കൽ ആണന്ന് പറഞ്ഞപ്പ ആ കൊറെേ ഫ്ലവേഴ്സ് അവിടെ ഉണ്ട്ന്ന് മാത്രേ അറിയേണ്ടായിരുന്നുള്ളൂ എന്നിട്ട് എല്ലാവരും പോയി വന്നിട്ട് ബസില് കേറുവല്ലോ അപ്പളെങ്ങനെ പറഞ്ഞത് അവിടെയാണ് ഫ്ളവർഷോ നടക്കാറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചിരിക്ക ചെയ്തി അപ്പളാണ് ആ നല്ല നല്ല വീഡിയോസ് ഒക്കെ എടുത്തിണ്ട്ട്ടാ അവിടെന്ന്
ആ ഈ കോടയക്കെ ഇണ്ടാവല്ലോല്ലെ നല്ലോണം
ആഹ് ഞങ്ങളയിന് കോട ഉണ്ടാവണ ഒരു സ്ഥലണ്ട് അവിടെ ഊട്ടിൽ തന്നെ ഒരു ഭാഗത്തുണ്ട് നല്ലോണം കോട ഉണ്ടാവണത് അപ്പൊ അവ അദ്ദേഹം ഇങ്ങനെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചാണ് അപ്പൊ എല്ലാരും പറഞ്ഞു അവിടെ ഇറങ്ങണം നമ്മൾ വേറെ നല്ലൊരു ഇതുള്ള സ്ഥലത്തി ക്ക് പോണ്ന്നക്കെ പറഞ്ഞപ്പോ അവിടെ അറിങ്ങില്ല പക്ഷെ അവിടെ ഇറങ്ങാറന്ന് പിന്നെ തോന്നിയത് അപ്പറത്ത് ഒന്ന് അത്ര കോടമഞ്ഞ് ഉണ്ടായിരുന്നില്ല ആ അ അതെ അവിടെ ഇറങ്ങാനും പറ്റിയില്ല അപ്പൊ കൊറെ പേര് ഉണ്ടായിർന്നവ അയിന് അവിടെ പോയിള്ളതാണ്
ആ
അപ്പ അതൊണ്ട് അവര് പറഞ്ഞ അവിടൊന്നും കാണല്ലേ അവിടെന്നും കാണല്ലേ പറഞ്ഞ്
ഓരോ സമയത്ത് ഓ രോഓരോ ഇതാണ് ചെലപ്പോ നല്ല കോട ഉണ്ടാവും ചെലപ്പോ കുറവാവും
ആ അന്ന് പിന്നെ മഴയുടെ ഒരു സമയ ഉണ്ടായി ർന്ന് തോന്നുന്നു ചെറുതായിട്ടൊന്ന് മഴൊക്കെ പെയ്യ്ണ്ടാർന്നു അവിടെട്ടോ
ആ
ആഹ് മഴ മഴയ മഞ്ഞാണ് അവിട്ട ഇങ്ങനെ പെയ്യുണ്ടായിന്നു അപ്പൊ അതുകൊണ്ട് കൂടി കുട്ടികളൊക്കെള്ളായില്ലേച്ചട്ട പിന്നെ ഇറങ്ങാതിരുന്നതാണ്
ആ
പിന്നെ അവിടെ വേറെന്തോ ഒരു മരത്തിന്ല്ലെ എന്താ മരത്തിന് പറയാ അവിടെ ഒരു മരത്തിന്റെ ഒരു വല്ലിയൊരു ഇതുണ്ടല്ലോ ഒരു തോട്ടം പോലെ എന്തായിനി പറയാ അ. മറ്റേ ആ മറ്റേ സംഭവം ആക്സിന്റെ സംഭവം ഉണ്ടല്ലോ അതിനെന്താ പറയാ യൂക്കാലി
ആ യൂക്കാലി ആ
ആ അത് നല്ല രസാർന്നു അവിടെ പോയിണ്ടോ
ആ പോയിക്ക്ണ്
അയിക്കെ ഇറങ്ങി ങ്ങള് അതെ യുക്കാലി അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാരും മറക്കില്ലേടാ
എനിക്ക് ഓർമ്മ ഞാന് ഒന്നാമത് ഷർദി ഇതൊക്കെ ഉണ്ടാവും എനിക്ക് യാത്ര ചെയ്തല്
ആ
അപ്പൊ അങ്ങനെ അവിടെ എത്തുമ്പോ തന്നെ മറ്റു ക്ഷീണിച്ചു ഇതായി നിക്കല്ലേക്കാ രാം
ആ അത് ശരിയട്ടെ ഞങ്ങള്അതെ ആ. ഫസ്റ്റ്ത്തെ ദിവസം കുഴപ്പംണ്ടായില്ല. രണ്ടാമത്തെ ദിവസം തിരിച്ചു വരുമ്പോൾ ഭയങ്കര ഛർദ്ദിയായിര്ന്ന് എല്ലാവരും. കാരണം അവിടുത്തെ ഫുഡൊന്നും നമുക്ക് പറ്റില്ലല്ലോ.
ഇൻക്ക് യാത്ര ചെയ്താതന്നെ ഇണ്ടാവും.
അതെ. ഞങ്ങൾ പിന്നെ ഗുളികൊക്കെ കഴിച്ചിട്ട ഇവിടന്ന് പോവുമ്പോ പോയത്.
ആ
ഉച്ചരുമ്പ പിന്നേം കഴിച്ചില്ലേ? ഒരുസം യാത്ര ചെയ്തല്ലേ വിചാരിച്ചിട്ട്. ആ അങ്ങനെ. എന്തായാലും നല്ല രസംണ്ടായിർന്ന്ട്ടോ ഊട്ടിപ്പോയത് ഞാ ഞാൻ കൊറേ ആഗ്രഹിച്ചിട്ട് പോയ കാരണം നല്ലോണം ചെയ്യാം പറ്റി. ആ മറ്റേ നമ്മുടെ ബസ് ഉണ്ടല്ലോ വലിയ ബസ്സ്.
ആ.
ആ ബസ്സിലാ പോയത്. ഞങ്ങടെ ഫാമിലിത്തെ എല്ലാവരും കൂടീട്ടാ പോയത്. ആ ഹസ്ബൻഡിന്റെ വീട് ഫാമിലി ആയിട്ടാ പോയത്. കുറേ പേരുണ്ടായിരുന്നു. പത്തൊമ്പത് ആൾക്കാരൊക്കെ ഇണ്ടായിരുന്നു. ആ അതെ അതെ. പിന്നെ എല്ലാവരും നല്ല കം ഒരേ കമ്പനിയുള്ള ആൾക്കാരു ആണ്.
ആ. ആ.
അതുകൊണ്ട് നല്ല രസായിരുന്നു. ഇങ്ങനെ ചെറിയോര് വല്യോര് അങ്ങനൊന്നുല്ല. എല്ലാവരും മൊത്തം ഒരേ ഒരു ടൈപ്പ് സ്വഭാവം കാര്യങ്ങളൊക്കെ ആയി ട്ട് ആ അല്ല അങ്ങനെ പോണേ നമു ക്കിപ്പൊ ഒരു മടി കാര്യങ്ങളൊന്നും ഇങ്ങനെ വരാനും പാടില്ല. അങ്ങനത്തെ ആൾക്കാരെ കൂടെ അല്ലെങ്കി ഇമ്മള് ഇപ്പൊ കളിക്കൊക്കെ ചെയ്യുമ്പോ ആള്കള് ആ അങ്ങനെ വരാണ്ടിരിക്കുമ്പോ നമുക്കൊരു ഇതല്ലേ. അങ്ങനെ ആ അതെ. അങ്ങനെ. അവിടെ അവിടെന്ന് പോവാറില്ലേ ടൂറ്.
കടം പോയിയില് പോയിനി.
ആ. അവിടെ റിസോട്ട് എന്തോ ഉണ്ടോന്ന്
ആ. അവിടെ കാര്യായിട്ട് റിസോർട്ടുകളാണ്. പിന്നെ എന്താ കാണാം കൊറേ ഇണ്ട് കൊടികുത്തി മല ഇണ്ട്. ആ അവിടെ നിന്നക്കെയ്ന്. പിന്നെ പാർക്കുകളാണ്.
എന്താണ്.
പാർക്കില്ലേ. ചെറിയ
ആ പാർക്ക്കള്ണ്ടോ.
പാർക്കാണ്. പാർക്ക് കൊറേ ഒന്നുല്ല കാര്യായിട്ട് റിസോട് ട്ട്കള്. സ്റ്റേ ചെയ്യാലൊ അതാണ് ആ. പിന്നെ. എന്താ. കൊടികുത്തിമലൊക്കെ ഇങ്ങനെ ഒന്ന് കേറി
ആ. ആ കൊടി കുത്തി മല അവിടെയാ തോന്നണ്
ആ. അതവിടെയാണ്.
ആ. അത് വല്യൊരു മൊട്ടക്കുന്നല്ലേ?
ആ വല്യൊരു മല.
ആ ആ. അയിന്റെ മുകളിൽ താഴ്ത്തിക്ക് നോക്കാല്ലേ. താഴ്ത്തിക്ക് നോക്കുമ്പോ എന്താ വ്യൂ. ഫോറസ്റ്റ് തന്നെ ആണോ കാണാ
ആ തായ്ത്ത്ക്ക് നോക്കുമ്പ എന്തച്ചാ പൊക്ക പോലെ തന്നെ നെറച്ച് മലന്നെ മല പോലെ തന്നെ. പിന്നെ ഈ കോട മൂ ടീറ്റ് ചെല എന്ത് ചെല ടൈമില് അധിക ടൈമില് താഴത്തേക്ക് നോക്കിയ ഒന്നും കാണൂല്ല. കോടായിട്ട്. ആ ഈ കോട ഒന്നങ്ങ് നീങ്ങ്ണ ടൈമില് ഒരു മിൻറ്റ് ഒക്കെയാണ് കണ്ടെങ്കി കാണും. പിന്നെയും അതേപോലെ തന്നെ
ഏഹ്
ഉം
അതല്ല സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റിയോ കറണ്ട് പോയടക്കാണെ കുട്ടി വന്നടക്കണീ ഫോണ് ചോയിച്ചിട്ട് ടിവി കാണല്ലേ പറിഞ്ഞിട്ട് ന്ന വെച്ച് കൊടുക്കട്ടെ ശെരിട്ര
ആ ശെരി